ഒ
ഹലോ
ഇപ്പൊ കേക്കണില്ലേ
ആ കേൾക്കണ്ട് റെയിഞ്ചിൻ്റെ ഇഷ്യൂ ചിലപ്പോ മഴ കാരണം ഇണ്ടാവാം ഇവിടപ്പം ഫുള്ളാണ് എന്താ അറിയില
ഉം ഇവിടെയും ഫുള്ളാ ആണ്
ഇപ്പ എന്താ പണി വെറുതെ ഇരിക്കണോ
വെറുതെ ഇരിക്കെച്ച ഞാന് ഇങ്ങനെ ഈ നൂല് വർക്ക് ചെയ്യല്ണ്ട് അപ്പം അയിൻ മേ ഇങ്ങനെ ഇര്ന്ന്ക്ക്‌ണ്
ഏ അതാണോ പണി എനിക്ക് പുല്ല് പറിക്കണ പണിയാ മുറ്റത്ത് മുറ്റത്ത് പുല്ല് പറിക്കുവയാണ് കൊറെ പുല്ല് ഇണ്ടായിന് അപ്പം ഞാൻന്റെ ഉമ്മനോട് പറഞ്ഞു ഞാൻ ഇങ്ങളെ വെയിറ്റ് ചെയ്തിക്കാണ് നിങ്ങള് വന്നട്ട് നമുക്ക് രണ്ടാക്കും കൂടെ പുല്ല് ഒപ്പം പറിക്ക പറയുമ്പോ ഉമ്മ പറയാണ് മനുഷ്യന് എപ്പഴാ മരണം വര്ക അറിയില്ല പുല്ലൊക്ക വെച്ചു കൊണ്ടിരുന്ന മനു അച്ച്ചന്മാര് പറയാ പെണ്ണയെ വീടന്നാക്കില്ലാന്ന് പറയുന്നു പറഞ് പെരയും കൂടിയും ഒക്കെ നന്നാക്കാഞ്ഞ് അങ്ങനൊക്കെയായിരുന്നു അപ്പൊ പിന്നെ വേഗം വെട്ടിയതാ മരണയെപ്പം വരണെ എന്ന് ആ ർക്കു ഒന്നും അറിയില്ലല്ലോ അതെപ്പോഴും ഞമ്മള് ഒരു വിരുന്നു കാരനായി ഒപ്പം കൂട്ടണ്ടേ അപ്പം അതാ പണി
ഇവിടെയുണ്ട് പുല്ല് കൊറ പറിച്ചന് ഇപ്പം ഇനിയിപ്പംനാളെ നാത്തൂന് നാത്തൂനെ കൊണ്ടരാനായിക്ക്‌ണ് നാത്തൂന് ഇപ്പൊ രണ്ടാമത് പ്രസയിച്ചു കിടന്ന് ഇപ്പൊ തൊണ്ണൂറ് കഴിഞ്ഞ്
പുതിയപ്പളെന്റെ പെങ്ങളോ
ആ എന്റെ കാക്കാന്റെ പെണ്ണുങ്ങള് അപ്പോ റൂമ് ഇപ്പൊ ഒന്ന് റെഡി ആക്കാണ് ഓള് നാളെ വരുന്നു പറയ് നാളെ കൊണ്ടുവരണം
തൊണ്ണൂറ് കഴിഞ്ഞ് വേരാ
തൊണ്ണൂറ് കഴി ഫസ്റ്റ് സെക്കൻറ്റിത്തെയാണ് അപ്പ ഇവിടെ വേറെ മക്കളൊക്കെ ഉണ്ടകുമ്പോ ഓളെ നോക്കാൻ കഴിയുല എൻ്റെ അനിയത്തി അനിയനും ഉം അപ്പൊ ഞങ്ങള് എന്താ ഞങ്ങൾ പറഞ്ഞ് യി അവിടെത്തന്നെ കെടന്നോ പറഞ്ഞു ങ്ങങ്ങള്
ഏഹേ
അപ്പൊ നാളെഞ്ഞോലെ കൊണ്ടുവരാനായിക്കണ്
എ അപ്പ അതിന് പോകും ലെ നാളെ ഈയും പോകുവോ
ഏ
ഇജും പോകോഴിച്ച
ഞാന് ഞാന് ആ പേരും പറഞ്ഞാ ഇപ്പോ ഇവിടെ നിക്കണത് നാത്തൂന് വന്നിട്ടില്ല ഓല് വന്നു രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വരാന്ന് പറഞ്ഞിട്ട്
ഒപ്പം നിക്കും നിന്നിട്ട് വരാ
എന്നപ്പ നന്നിട്ട് രണ്ടു ദിവസം ഒപ്പ നന്നിട്ട് വരാഞ്ഞട്ട്
ആ
അങ്ങനെ നിക്കാണ് അവന് ഈ ഞായറാഴ്ചയക്കായിട്ട് പോകണം
ആഹ പോകന്നെണ് ഇനിയിപ്പോ എന്തായാലും കൊണ്ടുവരാനായില്ലേ
അപ്പൊ ആ ഒരു സമയംഎങ്ങനെലും പുടിച്ച് നിക്കണം അവിടെ അവിടെ ആഴച്ചല്ലേ പുതിയപ്പ്പളാ മഞ്ചേരി ഒരു ഹോട്ടലില് വൈറ്റെർ ആയിട്ട നിക്കണത് അപ്പൊ തൽക്കാല ഒരു സംഭവത്തില് ബിസിസ് തൊടങ്ങാൻ തൽക്കാലം നൽക്കയാണല്ലോ അപ്പൊ എന്താ നമ്മ മൂപ്പരോടെല്ലാത്തണ്ട് ഇവിടെ ഇവിടന്ന് പോയാ പിന്നെക്ക് അവിടെ പെരും പോോറടിയാണ് അവിടെ ആരും ഇല്ല അച്ചപ്പാട ഇല്ല ബഹളുല്ല
അയിന് ആരും ഇല്ലാനു ബാക്കിള്ള ആൾറോ
ആരുല്ല ഇമ്മ ഉണ്ടാവും ഇമ്മിം ഇപ്പിം ഉണ്ടാവും ഓരോഓരോ പണിയിൽ അങ്ങനെ ഉണ്ടാവും
ഉണ്ടാവും
ഞാന് ഇന്റെ പണി കഴിയുമ്പോത്തിന് ഞാൻ അതൊക്ക കോയങ്ങും അപ്പൊ പിന്നെ ഞാൻ എന്താക്കും ഇൻക്ക് കട ഒന്ന് കടക്ക ഞാൻ മീൻ കൊയിന്നോ നീക്ക് ആ ഇപ്പങ്ങനെ അന ഒ അച്ച്ച ഒരു ക്പത്തിന് ഞാൻ. കോയങ്ങും
ഏ ആയി
പിന്നെ തോനെ ഉണ്ടോയിച്ചാ എനിക്ക് എനിക്ക് നല്ല ഉണ്ട് എന്ത് വെച്ചാല് എന്റെ ഭയങ്കര ആദ്യ വയറ വയറേ ഇല്ലാരുന്നു ഇന്റെ ചമ്മ്യ വയറാനു ഇപ്പൊ പിന്നെ ആറു മാസൊക്കെ ആയപ്പോ ഒന്ന് ചാടിയേക്കണ്
ഏഹ് അത് ശെരി അപ്പം ഇണ്ട് വയറുണ്ട് അത്യാവശ്യം ഉണ്ട് ല്ലേ
എന്നാലും വല്ല അത് മനസ്സിലാവൂല്ലേ എല്ലാരും ഇപ്പൊ ആരേലും ചോദിക്കാണെങ്കിലും പ്രഗ്നന്റ് ആണ് പറഞ്ഞാല് ആഹ് എനക്ക് പള്ളയുണ്ട് മനസ്സിലാവൂലാല്ലേ എന്നൊക്കെ പറഞ്ഞോട് ആഹ് പറഞ്ഞാലതേ ഉള്ളുന്ന്
ആഹ് അത് ശെരി
എന്താ അറിയില്ല
ആഹ് നിന്റെ കുട്ടി എന്ത് കുട്ടിയാ
ആരിത്
ആങ്ങളേടെ ആങ്ങളേടെ പെണ്ണുങ്ങളില്ലേ കൊണ്ടരുന്നു പറഞ്ഞേ നാത്തൂനെ അതെന്തൂട്ടിയെ ഏഹ് പെൺകുട്ടികളാ ഏഹ് അത്ശെരി
അങ്ങോട്ടെല്ലുന്നു
ആഹ് അത് ശെരി
ഓള് ഓക്ക് നാല് കുട്ടികളുണ്ട്
ഏട്ടത്തി എന്തനക്ക്
അനക്ക് ഏട്ടത്തീയൊക്കെ ഉണ്ടോ
ആഹ് ഏട്ടത്തി ഉണ്ട് ഓക്ക് നാല് കുട്ടികളുണ്ട്
ഏഹ് അപ്പൊ നിങ്ങള് രണ്ടാളും രണ്ട് പെണ്ണും അങ്ങനെ ആഹ് കേക്കണ്ടേ
രണ്ടാണുങ്ങളല്ല ഞങ്ങള് ഏഴുപെൺ ഏഴ് കുട്ടികളല്ലേ ഉം ഞങ്ങളിങ്ങനെ സ്ഥലുണ്ട് ഇനിക്ക് മത്ത ഒരു കാക്കിയും പിന്നെ അടിക്ക് മൂന്ന അനിയത്തയും ഒര് അനിയനും
ഹേ ഹേ ആള് ഇഷ്ടം പോലെ ഉണ്ടല്ലോ
അതന്നെ ഇവിടന്ന് പോയാല ആണ് എനിക്ക് ഭയങ്കര എടുങ്ങറ് അറിയ
ആഹ് എല്ലാരും ആളില്ലാത്താല്ലേ പ്രശ്നം
ഞങ്ങള് നാലാൾക്കാര് മാത്രേ ഉള്ളൂ പിന്നെ ഇപ്പ ഇപ്പ വരുമ്പോൾ ഉണ്ട് ഇപ്പൊ പറഞ്ഞാല് ഇപ്പൊ മൂന്നണിക്ക് എണീച്ച് പോകും മാർക്ക
പോണതാണ് ആ മാർക്കറ്റ് പണിക്കാരാണല്ലേ
ഉം അപ്പൊ പിന്നെ ഇമ്മ ഉമാന്റെ പണിയെടുത്ത് അങ്ങനെ ഉണ്ടാവും ഞാനൻന്റെ പണിയെടുത്ത്ുണ്ടാവും പിന്നെ കഞ്ഞ പണി വേ കഴ കഴ്യും ഒമ്പണി ആകുമ്പോത്തന് പണി കഴിയും പക്ഷെ പിന്നെ അവിടന്ന് അങ്ങട്ട് ഒന്നുമല്ല ഉം പിന്നങ്ങട്ട് ഫുള് മ അന്ത എന്താറ വറുതെ ഇരിക്കല കൈവാസികളം ആ അടുത്ത് തൊട്ടടുത്ത് തന്നെ ഒരു മു താപ്പാന്റെ വീടുണ്ട് പിന്നെ ഇടക്ക ഇടക്ക് അങ്ങോട്ടൊക്ക പോയിക്കാണ്ട് പോറ സമയം അങ്ങനെ പോക്കല
ഞങ്ങിവിടെന എടുത്ത തൊ അടുത്ത് തന്നെ അയലവാസിക ഞങ്ങങ്ങള് ഒഴിവുണ്ടായ അയിവാസികൾ എല്ലോടും കൂടി ചായ പിടിക്കാന് പിന്നെ പാടത്ത കൂടെ ഒക്കെ ഇറങ്ങ വെറുതെങ്ങനെ സമയം കഴിക്കും ഉം വെറുതെകുന്നേര ആയാ നടക്കെ ക്ക് ഗ്രൂ പ്പ് ഒക്കെ ഉണ്ട് അയൽവാസി ഗ്രൂ പ്പൊക്കണ്ട് മറ്റേ ഞങ്ങളതിൽ ഇങ്ങനെ അതില് ഇങ്ങനെ പറയും അയില് ഇങ്ങനെ പറയും ആരാന്നുള്ളത് ഞങ്ങളൊന്ന ചാടിക്കാൻ പോണ്ടള്ളരു വരി പറയും ഞപ്പ ആരച്ച ഉള്ളവര് പറയും പറ്റണ ഓല് പറ്റാത്തര് പിന്നത്തെ പോക്കില് പോവും പിന്നെ ഓരോ ഇഷ്ടത്തിന് കാരം പിന്നത്തെ പൂക്ക് അങ്ങനെയൊക്കെ ഞങ്ങള് പോകൂട്ടോ ഒഴിവുക്കെ ഉണ്ടാവകുമ്പോ
അത് കൊറച്ചണ്ട പറ്റുള്ളൂ ഇപ്പൊ ഞങ്ങള് ഈ ഒരു പ്രയല്ലേ
ആ പക്ഷെ രസാണ് ഞാൻ ഇന്ത്യയുടെ അയൽവാസികളയില് ഞാനാണ് ഏറ്റക്ക പ്രായം കുറഞ്ഞത് പക്ഷെ നമ്മള് ഓല കൂടെണല്ലോ അതുപോലെ തന്നെ പറയാംന്താ വച്ചല് ഇളടെ കൂടെ കൂടിയിട്ട ഇടെ ബായിനാ പറയാ
ഏ അങ്ങ എല്ലാരും ഇണ്ടാവുമ്പോ
മക്കളും ഒക്കെ ഉള്ള ആ
അങ്ങനെ പെസാണ് പിന്നെ ആൾ ആളുകള് ഉണ്ടാവുമ്പോളേ നമ്മള് അങ്ങോട്ടും ഇങ്ങോട്ട് പോവാനും വ തനു അയൽവസിക നന്നാവണം കേട്ടോ അല്ലേ ഞാൽ അഞ്ചു പൈസക്ക് പറ്റൂല
അത് ശരിയാ നന്നാവണം ഓലൊക്കെ നമ്മളെപ്പ ഉള്ള ഞമ്മളെ കൂടെ നിക്കണ ആൾക്കാരാവണം
ആവണം നന്നാവണം എന്നാ പിന്നെ നമുക്കൊരു പ്രശ്നം ഇല്ല ഇനിയിപ്പ എവിടെേങ്കിലും കുട്ടികള് പോയി നലറ്റൈ വന്നാലൊക്കെ ഏൽപ്പിക്കാനും ഒക്കെ പറ്റും ഒന്ന് നോക്കിട്ടോന്നൊക്കെ പറയാനേ പറ്റൂ
ഒരാൾ അങ്ങനെ ആൾക്കാരുണ്ട്പോ
ഉം അയിനിപ്പ ഞങ്ങ പറയാ ഉഷാറാണ് ഇപ്പൊ ഞങ്ങള അപ്പുറത്ത തന്നെ ഒരു നായമാരെ വീടുണ്ട് അവര് ആ പിന്നെ അവിടുത്തെ ഏട്ടന ഹോസ്പിറ്റലില ആയിട്ട് ഞാൻന്നെയാണ് അവരെ കാര്യങ്ങള് കുട്ടികളെ കാര് രാവിലെ പോയി ഓർക്ക് ഉള്ളെ എല്ല ങ്ങളും ഞാൻ ഇവിടെന്നെ ഉണ്ടാക്കി കൊ കൊ കൊടുക്കും ഫുഡും കാര്യങ്ങളൊക്കെ കൊണ്ട കൊടുക്കലൊക്കെ ഞാൻ തന്നെയായിരുന്നു അവര് നമ്മുക്ക് ഇങ്ങോട്ടും ചെയ്യും അങ്ങനെ നമ്മുക്ക് ഞങ്ങൾക്ക് എല്ലാരും കൂടെ ഹസ്ബന്റ് കുട്ടികളും ഞാനും ഹസ്ബൻറും കുട്ടികളും എല്ലാരും കൂടെ ഒരു സമയത്ത് ഇതിടക്കൊ ഒരു ചിക്കുമ്പോ ഇറങ്ങിനല്ലോ ഞങ്ങക്ക് മൊത്തത്തിലാണ് കിട്ടി ചെറിയ രണ്ടാമത്ത പോയി കൊണ്ടുന്നതാ ട്യൂഷന് പോണോടുത്തന്ന്. എന്നിട്ട് ഞങ്ങൾക്ക് മൊത്തത്തില് അത് ഞങ്ങളെ ബാധിച്ചു. ന്നെണ്ടല്ലാ ഹേ അപ്പൊ അയൽവാസികളാണ് ഞങ്ങക്കൊക്കെ കൂടെനിന്നേന് നമ്മളെ ഈ എന്താ ആര്യവേപ്പില്ലേ അതൊക്കെ ഇവരേന്നു ആര്യവേപ്പിൻ്റെ ഇല ആര്യവേപ്പില്ലേ ആ അതൊക്കെ നമുക്ക് കുളിക്കാൻ വേണ്ടിറ്റ് ഇവരന്നെയാ കൊണ്ടുന്നന്നീനത് അയൽവാസികള്. നമ്മള് അവിടെ വെച്ചിട്ട് പോ പോകും. കാരണം ഇത് എടുത്തിട്ട് ചെല്ലാൻ പാടില്ല പാടില്ലല്ലോ സ്പ്രെഡാവൂലേ ആ അപ്പൊ അയ്നാ ഒരു പ്രശ്നത്തില് അങ്ങനെയൊക്കെ ഏ ഇണ്ടായ ഞാൻ പറയും എന്താ ചൊറിയലും ഉം നല്ല ഇറിറ്റേഷൻ ആണ്. എന്നാലും ഉം ഇവിടെ കുട്ടികൾക്ക് ഉം ക്കാ എനിക്കൊക്കെ ഭയങ്കര ചൊറിച്ചിലുണ്ടായി ഹസ്ബൻ്റ് ഞങ്ങള് ഞാനും എന്റെ വലിയ മോളും ഇങ്ങനെ മാന്തും. അപ്പൊ മറ്റേ കഫ്താൻ മാക്സി എന്റെ രണ്ട് സെന്ററും അയിലൊരു വര ഉണ്ടാവോലോ അത് ഇങ്ങനെ പൊക്കിപ്പൊടിച്ചു നിക്കാണെ ഞാനിങ്ങനെ പുറത്തക്കൊക്കെ തട്ടിച്ച് ഇങ്ങനെ മാന്തുമ്മേ പറയ് ഹയ്യ് എന്താ എന്താണിത് ഇങ്ങക്ക് ഇതൊന്നും മാന്തിചൊറിയേല്ലാത്ത പണില്ലേ എന്തീ കാട്ടണെത് പറയും. ഇന്നട്ട് ഞങ്ങള്ത് ഇങ്ങനെ കഴിഞ്ഞ് ഞങ്ങൾടെ ഇങ്ങനെ മാറി വരുമ്പോൾ മൂപ്പർക്ക് ഉണ്ടായി അപ്പൊ വിവരറിഞ്ഞ്. ഞാൻ പറഞ്ഞേനി ഇതിന് അവനവന് അവനവൻക്ക് ഇണ്ടാവണം അപ്പളാ അറിയുള്ളൂ. ഇപ്പ പറഞ്ഞ ഞ്ഞപോലെ തന്നെ ഹസ്ബൻ്റിൻ്റെ ഫ്രണ്ട്സ്കള് അപ്പോ ഹസ്ബൻ്റിൻ്റെ ഫ്രന്സാൽ ഫ്രണ്ട്സാള് പറഞ്ഞിനി ഓള് പറഞ്ഞുണ്ടാക്കിയതാണ് ഓൻക്ക് പറഞ്ഞിനി
ഉം ഉം ഉം
അങ്ങനെ ഇണ്ടായതാ അതോണ്ടാണ് ഓൻക്ക് പറഞ്ഞിനി ഞാൻ പറഞ്ഞു പ എങ്ങനെ പറയാതിക്കണെ നമ്മളങ്ങനെ തിന്ന് അല്ലേ ഇവരിങ്ങനെ നിങ്ങളെ പറയാതിക്കാന്ന് കാരണം ഓൽക്ക് ആവശ്യങ്ങൾക്ക് നമ്മക്ക് വയ്യ അങ്ങനെയൊന്നും ഇല്ലണ്ടാവൂല ഓലെ ആവശ്യങ്ങൾക്ക് വേഗം
ആ ഓലെ കാര്യം ഇതായാ മതി. നമ്മളെ കാര്യ നമ്മുക്കപ്പെ ക്ഷീണാണോ കാര്യണോ ഒന്നും ഓല് ഓല്ക്ക് അറിയണ്ട ഓല് കാര്യം ശരിക്കങ്‌ നട്ക്കണം.
ഇവിടെ രണ്ടീസൊക്കെ തിരക്കേടില്ലേർന്നൂട്ടോ. പിന്നെ വെല്ല വെല്ല പുറത്തക്കു പോവാലൊട്ങ്ങി. രണ്ടീസൊക്കെ ഞങ്ങക്ക് കുറച്ചൊക്കെ ഹെൽപ് ചെയ്ത് തരാനും ഒക്കെ നിന്നു. പിന്നെ ഇങ്ങനെ മെല്ലെ മൂപ്പര് പറഞ്ഞു അത് പറ്റൂല ഇപ്പവന്നാണ്ട് ഞാൻ പോട്ടെ ഇജ്ജ് എന്തെ കഞ്ഞി എന്തെങ്കിലും വച്ചോളാ റിം അങ്ങനത്തേനി ഇനിന്നൊരു കാട്ടീനത് കഞ്ഞി എന്തെവെച്ചക്കാണ്ട് ദിവസങ്‌ ഒപ്പിച്ചല്ലേന്ന് പറയുവാ
അതൊരു അതൊരു കാലം അതൊക്കെയാണ് കഴിഞ്ഞ് കിട്ടിറയാ
ഉം ഉണ്ടായി കിട്ടിയാലേ മാറി കിട്ടണെ ഏത് സാനം വരാനും എളുപ്പണ്ടല്ലോ മാറാനല്ലേ പ്രയാസം.
മാറാൻ ഭയങ്കര എടങ്ങേറാ. ഇനിയിപ്പ കൂടിയാലും പ്രശ്നാണ്.
കൂടിയാലും പ്രശ്നാണ് ഞങ്ങള് കണ്ടപ്പത്തന്നെ ഓരോരു ഒരോരു മണി വന്നപ്പോഴത്തേക്കും ഞങ്ങള് വേഗം പോയിട്ട് ഡോക്ടറെ കാണിച്ചേക്കണ് ഇനിയിപ്പ അത് അധിക ആവണ്ടല്ലോ
പക്ഷെ എനിക്കത് ഇന് ഞങ്ങക്ക് ഞങ്ങളെ വീട്ടിൽ ആദ്യ ആയ്ട്ടാ ഇണ്ടാവണെ എനിക്കാ ഫസ്റ്റ് ണ്ടായത്
ഏ
എന്നിട്ട് ഞങ്ങക്ക് അറിവില്ല എന്തോ ഒരു കുരു കണ്ടു ഞാൻ പിന്നെ വല്ലാതെ മൈൻ്റ് മുഖത്തെടക്കൊക്കെ ഒരു കു കുരു വര വരലുണ്ട് എന്താ. അപ്പൊ അങ്ങനെയ് ക്കാരെണിച്ചിട്ട് മൈൻഡ് ചെയ്തില്ല പിന്നെ ഒന്നായി റ്റോ പിന്നെ ആ അന്ന് ഇവർക്ക് സ്കൂൾക്ക് പോയപ്പോ ടീച്ചർ ഇങ്ങനെ നോക്കി അയില് ഒരു ടീച്ചറ് പറഞ്ഞ് ഇത് ഇനി നാളെ മുതൽ സ്കൂളക്ക് വരണ്ടട്ടോ ഇന്നോട് ഞാനന്ന് കേക്കാൻ കത്തിക്കേല അന്നൊക്കെ സ്കൂൾക്ക് വരണ്ട. ടീച്ചർ ആ ആ ടീച്ചറ് പിന്നെ ന്നെ ഇന്നോട് ഇങ്ങനെ പറഞ്ഞ് ഞാൻ നാളെ സ്കൂൾക്കോണ്ല്ലാന്ന് പറഞ്ഞ് നൊലോള്ച്ച്. അയ്ൽ പിന്നെ ടീച്ചർ എന്തേ അങ്ങനെ പറഞ്ഞോയ്ച്ചപ്പൊ അവർക്കു. ചിക്കൻ ബോക്സാണ് ആ മുഖത്ത് കാണ്ണത് അറഞ്ഞ് അയ്ല് പിന്നെ. ഇപ്പളാണ് ഇമ്മച്ചിക്കും മനസ്സിലായത് ഇത് താണ് സംഭവം ഞങ്ങൾക്ക് ആർക്കും ഇതുവരെ അങ്ങനെ ഇണ്ടായിട്ടില്ല.
ആഹ ആ ആഹ.
ആ പിന്നെ ന്നട്ട് പിന്നെ ഒരു രൺണ്ട് ആ കുറച്ചയ്ഞ്ഞ്ട്ട് കയ്യും ആഹ ആയിക്കോട്ടെന്നാൽ.